ഹലോ കേക്ക്ണ്ടോ?
ആ ഇപ്പ കെക്ക്ണ്ട്.
ആ ആ. ഉം ഞാനിപ്പളേയ്.
ആ.
ഇഞ്ഞിപ്പോ. ഈവ് ഈ പറഞ്ഞമാരീ ഈ ഹസ്ബെന്റിന്റെട്ത്ത് പൈസ ചോദിച്ച്ണ ടൈമില് ന്നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ട്ടെടാ ഇപ്പം ആഴ്ച്ചില് ന്നമുക്ക് എങ്ങനെയാച്ചല് എങ്ങനെയാണെങ്കിലും. ആ അത് കൊർഞ്ഞത് ഒരു മുപ്പത് മുപ്പത് രൂപേന്റെക്കടുത്ത് ഞമ്മക്ക് കിട്ടൊള്ളൂ.
ആ.
അതിന്ന് നമക്ക് പതിനയ്യായിരം കുടി പൈസ പോവും അത് എന്നെങ്കിലും. ചിട്ട് ചിട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ അയിനൊക്കെ അങ്ങട്ട്പോവും. അന്നാലല്ലെ ലെട ന്നമുക്ക് ഒരുമിച്ച് എന്നെലും കിട്ടൊള്ളൂ അപ്പൊ ഒരു ഇപ്പം. എ അഞ്ച് എ അയ്യായിരം രൂപക്കെണെങ്കി ന്നമുക്കൊരു ലക്ഷം രൂപ കിട്ടും.
ആ.
നെ മൂന്ന് മൂന്ന് ചിട്ടി കൂടിട്ട്ണ്ട് നമ്മള് അപ്പൊ ന്നമുക്കാഒരുമിച്ച്. ട്യാ മൂന്ന് ലക്ഷം കിട്ട്യാണ്ന്ന്ണ്ടെങ്കി എന്തെങ്കിലോര് കാര്യം ചെയ്യാലോ.
ആ ഒരുമിച്ചിട്ടാണെങ്കി സുഖാണ്.
ആ അങ്ങനെ കൂടിതാണ് പിന്നെ ഈ പറഞ്ഞെ. ഇ ബാക്കിയുള്ള പൈസ കൊണ്ട് വേണം ന്നമുക്ക് വീട്ടിലെ ചെലവും. കാറുണ്ട് കാറിന് എന്തെങ്കിലോക്കെ എന്തെങ്കിലും പെട്രോളടിക്.
അതാണ് ഏറ്റക്കും ചെലവ് പോർത്തറങ്ങാണെങ്കി.
ആ അയെ ഒര് മാസം മൂവായിരം വേണം കാറിന് മാത്രം പെട്രോള് മാത്രംട്. ട്ടവും. അത് ലോക്കൽ ഓട്ടത്തിന് പെട്ടെന്ന് എങ്ങെനെ എന്റെ വീട്ടില് പോണംന്നുണ്ടെങ്കില്. എക്സ്ട്രാ മൂവായിരത്തിനും കൂടെ അടിക്കണം നല്ലദൂരോണ്ട് എന്റെ വീട്ടക്കെയ്.
ഏ.
ഞങ്ങളുടെ ലവ് മാരേജ് ര്ന്നു അപ്പൊ നല്ലദൂരണ്ട് എഹ്. ലവ് മാരേജ് മാത്രമല്ല ഇന്റർകാസ്റ്റും കൂടെ ആയിരുന്നു.
എ എത്രെ എത്രെ ഇയറായിപ്പോ?
ഞങ്ങളെ മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പോ നാല് വർഷം.
ഉം.
ആഹ്. ഞങ്ങള് ഒ ഒന്നര ഒന്നര രണ്ട് വർഷം സ്നേഹിച്ചിട്ടൊള്ളൂ. ഇങ്ങളെ കോളേജ് ലൈഫ് ആരുന്നുല്ലേ.
ഏഹ്ഏ.
ഏഹ്.
ഞങ്ങള് പ്ലസ് വയൻ പ്ലസ് അ പ്ലസ് വണ്ണ്ഴ്ഞ്ഞരേ.
ആ പ്ലസ് വണ്ണെനു.
കോളേജ് ഗേൾസ് കോളേജേനി.
അതെ അപ്പൊ നാട്ടിൽ വെച്ചിട്ടെരുന്നു.
ആഹ്.
ആളപ്പ നല്ലുണ്ടായിരുന്നു.
ആഹ് ഉണ്ടായിനു അത് പ്ലസ് ടു തന്നെയായിരുന്നു പക്ഷെ വയസ്സ് കുറച്ച് കൂടുതലുണ്ട് ഒരു വയസ്സിന് മാറ്റുള്ളൂ ആ രണ്ട് വയസ്സിന്.
ആഹ് ആഹ് ഞങ്ങള് സെയിം എജാ.
ഉം.
ഉം. അയിന് ഞങ്ങ
അത് വേറെ ക്ലാസ് അത് വേറെ കോ ഇതിലായിരുന്നു ഞാൻ വേറെ ഇതിലായിരുന്നു പക്ഷെ എന്നാലും നമ്മള് കാണും.
ആഹ് ഹ.
പക്ഷെ പരിചയായത് ഇൻസ്റ്റ കൂടെ ആണ്.
അതെ ആഹ് ആഹ് ഞങ്ങൾ ഇൻസ്റ്റക്ക് മുമ്പാണ് ഞങ്ങ ടിക്ക് ടോക്ക് ആയിരുന്നു.
ആഹ് ടിക്ക് ടോക്ക്.
ആഹ്. അങ്ങനെ പരിചയപെട്ടു ഞങ്ങള് ആള് ഗൾഫിലും ഞാന് നാട്ടിലും. അങ്ങനെ പരിചയപ്പെ ആള് വരക്കൂ ഡാ നന്നായിട്ടേ ഏഹ്. ആഹ് പെൻസിൽ ഡ്രോയിങ് കളർ പെൻസില് അങ്ങനെയൊക്കെ നല്ലോ വരക്കും അപ്പോ ഞാന് ഫാഷൻ ഡിസൈനിങ് പഠിച്ചോണ്ടിരിക്കണ ടൈമാണ്. അപ്പൊ ഞാന് ഒരു ദിവസേ അപ്പൊ അന്ന് ടിക് ടോക്കിന്റെ കാലത്ത് നിങ്ങളില്ലേ. മീൻസ് അറിയില്ലേ?
അറിയ ടിക്‌ ടോക്ക് അറിയ അറിയ.
ആഹ് ആഹ് അപ്പ ആഹ് സമയത്ത് ഇങ്ങനെ ഇതിങ്ങനെ കൊറെ നല്ല വരകള് കണ്ടപ്പോ നമുക്ക് വരയ്ക്കാനുണ്ടല്ലോ ഫാഷൻ ഡിസൈൻ ഇതില് വരക്കാനുണ്ട് അപ്പൊ എനിക്ക് വെല്ല്യ കാര്യത്തില് ഒന്നും വര ക്കാൻ അറിയില്ല അപ്പൊ ഞാൻ ചുമ്മാ ഒന്ന് പുള്ളിക്ക് ഒരു കമന്റില് ബോ ക്‌സ് കമന്റ് ബോക്സില് ഒരു കമന്റ് ഇട്ടതാണ്. ഏത് പെൻസില ചേട്ടാ യൂസ് ചെയ്യണേ ചോയിച്ചിട്ട് ആ ഒരു ഒറ്റ
ഉ അതെ
ഒറ്റ മെസ്സേജ് കൊണ്ട് പുള്ളി പറഞ്ഞു പുള്ളിക്കപ്പ എങ്ങനെയാന്ന് വെച്ചാല് വരക്കണ കാര്യത്തെ കുറിച്ചൊക്കെ ചോദിച്ച് കഴിഞ്ഞാല് ഭയങ്കര ഇൻട്രസ്റ്റ അപ്പൊ പറഞ്ഞു ഡി എം ല് മെ സ്സേജിട് ഞാൻ ഡീറ്റെലായിട്ട് ആയിട്ട് പറഞ്ഞു തരാ പറഞ്ഞിട്ട് എനിക്ക് റിപ്ലൈ തന്നു. അപ്പൊ ഞാൻ നോക്കിപ്പോ. ഡീ പിൽ എനിക്ക് വാട്സ് ആപ്പ് ബയോല് നമ്പർ ഉണ്ട് അപ്പൊ അതില് ഡീറ്റെയിൽസ് അയച്ച തരാം പറ അന്നിട്ട് അപ്പൊ ഞാനിങ്ങനെ അലോയിച്ചോക്കി കൊറച്ച് കഴിഞ്ഞ് ഇങ്ങനെ കുരിശാവോന്നോക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടോ. അപ്പൊ ഇങ്ങനെ അന്നിട്ട് രണ്ട് പേരും എന്തെങ്കിലും ആവട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ മെസ്സേജ് അയച്ചു. ആഹ് ആണ് അങ്ങനെ പിന്നെ കൊറെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നു പിന്നെ ഫ്രണ്ട്സ് ആയി. പിന്നെ പിന്നെ പിന്നെ പിന്നെ പിന്നെ അങ്ങനെ അതെ അതെ ഭയങ്കര കമ്പനിയായി ഉ അങ്ങനെ പിന്നെ ആള് വേറെ കാസ്റ്റും ഞാൻ വേറെ കാസ്റ്റും ഒറ്റയ്ക്ക് ആണ് അപ്പൊ അത് കാരണാണ് അപ്പൊ അത് കാരണം കൊണ്ട് ഇത് നടക്കുന്നുന്നൊക്കെ കരുതിട്ടന്നെ ഇണ്ടായിട്ടില്ല ജസ്റ്റ് ചുമ്മ നോക്കാ നടന്നാ നടന്നു അങ്ങനെ ആയിരുന്നു പിന്നീട് ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞപ്പം ആ ആള് ഭയങ്കര സീരിയസ് ആയി ആ അപ്പൊ നമ്മുക്ക് എന്ത് ചെയ്യേറില്ല കാരണം ഫാമിലി സമ്മ പിന്നെ ഒരു ഒറപ്പും ഇല്ല അത്
കോയമ്പറുതേനി ഫാമിലില് ഓ
എ എന്തായിരുന്നു
ആർക്ക് ഒന്നാമത് വയസ്സ് അക്ക് രണ്ട് വയസ്സ് ഒരു വയസ്സ് മാറ്റള്ളൂ
അതൊക്കെ പ്രശ്ന എവിടെ
അത അമ്പ പ്രശ്നന്നോ ഇന്റെ കോളേജൊക്കെ
അല്ല അതൊക്കെ എങ്ങനെ അവര് പറഞ്ഞ് ഇനും ഏജ് കൂടണംന്നോ
ആ ഏജും പ്രശ്നുണ്ട് പിന്നെ പത്ത ഏതാകൊയോ പ്രശ്നം ഉണ്ടായിരുന്നു റബ്ബേ ഫോണൊക്കെ വാങ്ങിച്ച് ഫോ ആദ്യത്തെ ഫോൺ എറഞ്ഞു പൊട്ടിച്ച്
ആഹ് ഇന്ത പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലട്ടോ
ഒന്നാമത് ഇഷ്ടമല്ല ഇപ്പ ക്കൊന്നും ഇങ്ങനത്തെ ഒന്നാമത് മെയിന്
ഹ ഹ ഹ അതിപ്പോ എല്ലാവർക്കും അങ്ങനെയ തന്നെല്ല ഇപ്പൊ എല്ലാ മാതാപിതാക്കളും വിചാരിക്കണ എന്താ ആ് എന്റെ കുട്ടിക്ക് ഞാൻ കണ്ടുപിടിക്കുന്ന ആളെ ഞാൻ കണ്ടുപിടിച്ചു കൊടുക്കും അങ്ങനെയാല്ലോ അപ്പൊ അതിലൊരു മാറ്റം വരുല്ലേ അപ്പ അത് അവർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്
ഉം പിന്നെപ്പെകൂട്ടായിട്ട് ഞാനന്നെ ഉള്ള ഒന്ന്
അതെ ആ ആ അപ്പൊ നല്ല പ്രതീക്ഷ വെച്ചിട്ടായിരിക്കും ഇതാക്കി ഉണ്ടായി അതാണ് പക്ഷെ ഇപ്പം നിങ്ങളൾ സെയിം സെയിം കാസ്റ്റ ഒക്കെ തന്നെയല്ലേ
എങ്ങനെ
സെയിം കാസ്റ്റ് ഒക്കെ തന്നെല്ലേന്ന്
എന്നാലും പ്രശ്നങ്ങൾന്നും
ഉ ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മീൻസ് ഇത് എന്റെറെ വീട്ടിലെ സമ്മവിക്കന്നരുന്നു മെയിന ആായിട്ട് എന്നിട്ട് പിന്നെ അവര് കാക്കൂനെ സംസാരിച്ച് അമ്മയയുടെടുത്ത് അച്ഛന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് ഓക്കേ ആക്കി എന്നിട്ട് പിന്നെ ഫാമിലിയ വന്ന് സംസാരിച്ച് അവര് ഓക്കെ കൊഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങെ അ പിന്നെ എല്ലാം റെഡിയാക്കി വീട്ടുകാരൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച് സെറ്റ് ആക്കി പോന്നു അങ്ങനെ പിന്നെ മാരേജ ഒക്കെ നടത്തി അങ്ങനെ നിക്കാഹ് ക്കെ കഴിഞ്ഞു ഇപ്പ നാല് നാല് വർഷം കഴിഞ്ഞു ഇപ്പൊ ഒരു കുട്ടിയണ്ട
ഉം
അയ്യോ ഇ എത്ര പെട്ടെന്ന് സ്റ്റോറി കഴിഞ്ഞു പോയിന്
പറയാനണ്ട ഇപ്പ കല്യാണം ഇ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളു എത്ര പെടുന്ന ഒരു കൊല്ലായ പറയാണ് ഇജ് വിടായിന്റ് കൊല്ലാവ
പറയുമ്പോ സിമ്പിള് പക്ഷെ എങ്കില് എത്ര പ നമ്മള ആ സ്റ്റെജു കൂടെ പോന്നപ്പോ എന്തരു ടെൻഷനായിരുന്നല്ലേ
അതൊക്കെരു രസേരുന്നു അത്ര
ഉം എന്തായാലും നമ്മള് എന്താ പറയാ ആത്മാർത്ഥട്ട സ്നേഹിച്ചു കഴിഞ്ഞാല് എന്തായാലും നമുക്ക് ഉള്ളതാന്ന് പറയുന്ന മരിക്കില്ലേ
ആഹ്‌ ആഹ്‌
ആ ഇനിപ്പ എന്താ സ്വന്തമായിട്ട ഒരു വീട് വേണം ഒരു ആ ഒരു ചെറിയ വീടായാലും മതി നമ്മടന്ന് പറയാനായിട്ട് നമ്മടന്ന് പറയാനായിട്ട് ഒരെണ്ണം വേണം ആ അങ്ങനെ വേറെ പ്രതീക്ഷകളോ ആഗ്രഹങ്ങളോ ഒന്നും ഇല്ല പിന്നെ എന്താ രണ്ടു പേർക്കും ജോലി ഉണ്ടെങ്കി അത്രയും നല്ലത്
അത് നല്ലതന്ന രണ്ടാക്ക് ഉണ്ടായാല് ഒരാൾക്ക് ഇല്ലെങ്കിൽ ഒരാൾത് ഇണ്ടാവല്ലോ
അതല്ലേ ഇപ്പൊ ഒന്ന് ഹെൽപ് ചെയ്യാന ഇവിട രണ്ടായിരം കൊണ്ടാന്ന് പറഞ്ഞാല് നമ്മൾ ആ അടുത്ത് കൊടുക്കാന് വേണ്ടേ ഇതിപ്പോൊ ഏതോ ഒരു ഭയത്തിന് എങ്ങനക്കോ തട്ടി പറഞ്ഞഞ് തട്ടി പറഞ്ഞാണ് ഇപ്പൊ ഈയൊ ഒരു ഇത നമ്മുടെ എന്റെ കയ്ൽ വന്നെ ട്ടോ ഞാനിത് അറിഞ്ഞ അങ്ങനെ ഒരു സമ്പത്തെയെ കുറിച്ചന്നെ കേട്ടിട്ട്ന്നെ ഇണ്ടായിരുന്നില്ല.
ദലിപ്പോ കയറിയിട്ടുള്ളൂ.
ആന്നേ നിങ്ങള് കൊറെ നാളായോ?
ഞാന് ആഹ് ഞാൻ കല്യാത്തിന് മുമ്പൊക്കെതിലുണ്ടായി നിക്കാഹക്കെ കഴിഞ്ഞ ടൈമില് രണ്ട് വർക്ക് ചെയ്തിന് ഉം അതിനിപ്പ ആദ്യം ഒരുആയിരത്തിന്റെ വർക്കും പിന്നെ ഒരു ആയിരത്തിന്റെ വർക്കും അങ്ങനെ രണ്ടായിരം.
അല്ല ഇതപ്പ സ്ഥിരം ഉണ്ടാവൂലേ.
ഉണ്ടാവും ഞാൻ പിന്നെ ഇത് വേറെ ഫോണിലേനി ഉമ്മാന്റെ ഫോണിലേനീ എന്റേത് കിട്ടൂല എന്റത് ഐഫോൺ അയ്നെ കിട്ടൂല.
ആഹ്‌ ആഹ്‌
അപ്പൊ ഞാ പിന്ന അങ്ങട്ട് പോയി കെട്ടിചോട്ത്തക്ക് പോയി.
ഏ ഏ ഏ
അപ്പൊ പിന്നെ കിട്ടിയതുല്ല. പിന്നെ അയിന്റെടെ പിന്നെ ചെയ്തു തോന്നുണ്ട് ഒരട്ടം. അന്നൊന്നും ഇങ്ങനെ എപ്പ പ്പോള് വർക്ക് ഇല്ലേന് കൊറേ കഴിഞ്ഞാരെപ്പീ വർക്ക് വന്നത്.
അതെ ഉം ഉം
അന്ന് ഫസ്റ്റ്ത് നല്ല സുഖയിരുന്നു ങ്ങനെ ടിക്ക് ഇടാനോ ഓപ്ശോ ഒന്ന ങ്ങനത്തെരുന്നു.
അതെ അപ്പൊ അതിനനുസരിച്ച് പൈസ കിട്ടുവോ?
ആ ഫസ്റ്റ് ആയിരണ്ടാവും ഫസ്റ്റ് പിന്നെത്തേ അങ്ങനെ ചെയ്യണിന് ആയിരം അങ്ങനെ രണ്ടായിരം.
ഓ അങ്ങനല്ലേ അതണങ്കി സുഖയിരുന്നല്ലേ.
അതല്ല സുഖേര്ന്നോയ് ! ! ! ! ! ! ! ! ! !
ആഹ്‌ പക്ഷെ ഇതിന് ശരിക്ക്നോക്കി കഴിഞ്ഞാല് മൂവായിരം വെച്ച് കിട്ടില്ലേ. ജസ്റ്റ് ഒരു ഔട്ട് ലൈൻ എടുക്കണെങ്കിൽ തന്നെ
ആ ഇത് കോൾ ചെയ്ത മുവായിരം ഓൽക്ക് കിട്ടി പറഞ്ഞു എന്റെ അമ്മയ്ക്കൊക്കെ
കിട്ടിയോ
ആഹ ഓല്കുറച്ചായി നോക്ക് വർക്ക് കിട്ടീട്ടേ നമ്മ ഇപ്പ വന്നിട്ടല്ലേള്ളൂ.
അവന്നെ ഞാനിപ്പതാ ഒരാഴ്ച ആയിട്ടുള്ളേേ ഉം എന്തായാലും നമുക്ക് ഉപകാരത്തിൽ പെടെട്ടെ നമുക്കിപ്പ അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങളല്ലേ ഇപ്പൊ ചെയ്യാന് വേണ്ടിട്ട് അതനെ ഉം അങ്ങനെ എന്തെങ്കിലും ആവട്ടെ, കയ്യിൽ എന്തെങ്കിലും പൈസ ഇല്ലാതിരിക്കുന്ന ഉം നല്ലതല്ലേ, എന്തെങ്കിലും ഒരു പോക്കറ്റ് മണി കിട്ടണ് നല്ലതല്ലെ.
ഇത് പേയ്മെന്റ് കേറിയിട്ടൊന്നും ഇല്ല അതോരോ വീക്കിലുംആഴ്ച തോന്നുന്നുണ്ട് കേയറ ഓരോര്ത്തര്ക്ക്ങ്ങനെ.
അതെല്ലേ ആ ആ ഉം എന്താലും കിട്ടാനില്ല ഞാന് ഡീറ്റെൽ ആയിട്ട് അന്വേഷിച്ചപ്പ ട്രസ്റ്റഡ് ആണ്ന്നാ പറഞ്ഞത് ആ ഉം ഇതിന്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അനോഷിച്ചപ്പഴേ നമുക്ക് പേടിക്കാനൊന്നുമില്ല കൊറെ എന്തോ വല്യ വല്യ ആൾ ആൾക്കാരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മീൻസ് വലിയ കമ്പനീസ് ഒക്കെ അപ്പൊ അതാരണം കൊണ്ട് അങ്ങനെ പേടിക്കേണ്ട ആവശ്യല്ല എന്നാണ് അറിഞ്ഞത് അപ്പൊ അതാരണം കൊണ്ട് കുഴപ്പല്ല. ഉം പിന്നെ എന്താ ഇന്ന് വൈകുന്നേരം എന്താ പരിപാടി.
പ്രത്യേകിച്ച് എന്ത് പരിപാടി വീട്ടിൽ തന്നെ അങ്ങനെ ചിലപ്പോ ഫ്രണ്ട്സിന്റെ അടുത്ത് കറങ്ങും വൈകുന്നാരോ
ആഹ് ആഹ് അടുത്തപ്പോ ഫ്രണ്ട്സ് ഉണ്ടാവലോല്ലെ.
ആഹ് ഓരൊക്കെ പ്പൊ വന്ന്ണ് ഓലെക്കെട്ടിച്ചോട്ത്ത്ന്ന്. ഓരപ്പൻ ഇന്നിപ്പോങനെ വൈകുന്നാരറങ്ങും മഴയാണെങ്കി ഇറങ്ങൂല്ല.
ആഹ് ആഹ് ആഹ്
മയാണല്ലെപ്പോ.
ഇവിടെ ഭയങ്കര മഴയായിരുന്നു. ഇപ്പൊ ഇപ്പൊന്ന് കൊറവുണ്ട്.
ഉം
ഉമ്മച്ചി തരാട്ടോ വെള്ളം തരാട്ടോ കുട്ടി ഒറക്കത്തിൽ വെള്ളം ചൊയിക്ക.
ഇങ്ങനെ കണ്ണൊർന്നിട്ട് എടയ്ക്കങ്ങനെ പറയും. സ്വപ്നത്തിലാണേ ഓരോന്ന് കാണാണെ.